ലോ ആഹ് എന്താ വർത്താനം സുഖംതന്നെയാണോ
നല്ലർത്താനം
എന്താ പരിപാടി വെള്ളിയാഴിച്ചൊക്കായിട്ട് ഏഹ്
വെള്ളിയാഴ്ച്ചൊക്കെന്താ ഒരു പരിപാടില്ല. ഹ്മ്മ് ചോറ്ന്നാൻ നിക്കണം.
ഹ്മ്മ് ചോറൊക്കെ തിന്ന് ഫുള്ള് വൈബന്നെ ഏതെരവും പരിപാടി ഏഹ് ഇന്നട്ട്പ്പോ എന്താ കോളേജും ഓഫീസൊന്നുല്ലേ
ഇപ്പം ലീവിലാണ് ഹോസ്റ്റലാണ് ഞാൻ.
ഓഹ് ഹോസ്റ്റൽല്ലാണ്ല്ലേ ഇപ്പൊ ലീവാണ്ല്ലേ ഇപ്പ നാട്ടില് ഇനിയിപ്പം എപ്പളാ തിരിച്ചു പോവണ്ടിയേ
ഒരു മൂന്നീസം കഴിഞ്ഞ് ഞാറാഴ്ച്ച പോണം.
ഓഹ് ഓഹ് ഇനി ഫോ ഹോസ്റ്റലില് ഇങ്ങനെ എങ്ങനെ ലീവെങ്ങനെ
ഫസ്റ്റ്ല് മാസ്ത്തില് കിട്ടും പിന്നെ ആഴ്ചേല് ആഴ്ചേലൊക്കെ കിട്ടല്ണ്ട് രണ്ടാഴ്ച കൂടു കുടുംബോ ഒര ഒരീസ്ത്തിന്
ആഹ് അങ്ങനെ അങ്ങനെ അപ്പൊ ലീവുംകാര്യങ്ങളൊക്കെ ശോകം തന്നെ ആഹ് അപ്പഅങ്ങനാണ്ല്ലേ അല്ലാ ഈ ഹോസ്റ്റൽലീ റൂ റൂമിലൊക്കെ എത്ര ആൾക്കാരാണ്ടാകാ അങ്ങനെ അയൊക്കെങ്ങനേ സോ റൂം സിസ്റ്റവും കാര്യങ്ങളൊക്കെ
റൂമിലൊരു പയ്നഞ്ച്, പൈമൂന്നോക്കാളക്കായിട്ട്. ഒരോ റൂമായിട്ട് ഫസ്റ്റ്ക്കെ ഹാളിലായിരുന്നു ഇപ്പൊ റൂമ്നേറ്റാ
അപ്പൊരു തിങ്ങിയ ജീവിതായിരിക്കൊല്ലോ, മൊത്തത്തിലൊര് സുഖം ഇണ്ടാവോ അവിടെങ്ങനെ നിക്കാന്
യേ ഹോസ്റ്റൽ ലൈഫ് വേറെര് ലെവലെന്നെ അഒന്നും വിചാരിക്കണമാര്യല്ല
അയ്യോ.
ഉം അനുഭവിച്ച്ട്ട്ണ്ടെ അറിയാഉം അയിന്റെ ആ വൈബും ഏഹ്
ഏ അങ്ങനെണ്ല്ലേ എല്ലാ
ഓഹ്
മറ്റേ ഏഹ് അവിടെപ്പോ എങ്ങനേണെയ്ക്കാരം താമസിക്കുമ്പളെയ് ഈഒര് പ്പൊര് കാര്ണ്ടൊക്കെ പോയാല് ഭയങ്കര ചൂടും, ഒരു എട്ങ്ങേറല്ലെയ്ക്കാരം മൊത്തത്തില്.
അങ്ങനെ കര്ണ്ട് പോയാല് അവിടെ ജനറേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പവർ സ സപ്ലൈ ആണ് കര്ന്റ് സപ്ലൈ ആണ്.
ഏ എന്തെക്കെണ്ടായിട്ടെന്താ ഒര് വീടിന്ന് വീട്ടീന്ന് വിട്ട്ക്കാറിമ്പോ ഒരു രസല്ല്യാത്ത പരിപാടിയല്ലേ മൊത്തത്തില്.
അയ്ക്കെ അമ്മളയ്നെടക്ക് ചാടി പോരാ കാര്യങ്ങളൊക്കെ അയ്ന്റെ വൈബ് വേറെ സാധാ പോലെ പെരേ നിക്ക്ണഹും ചാടി പെരി ക്കെര്ണ ര് അഹ് വേറല്ലേ
ഒര് ഇല്ലീഗലായി
ഉം കൊർച്ചൊക്കെ, അതൊക്കെല്ലെ
പ്പത്തെ രസം എന്ത് രെസം നമ്മളൊര് സ് സ്ഥാപനത്തില് നിക്കുമ്പള് ആ സ്ഥാപനത്തിന്റെ റൂൾസ് ആൻ റെഗുലേഷൻസ് അനുസരിച്ച് നൽക്കുമ്പളല്ലെ അതിൻ്റെ ഒരു ത്രില്ല്. അല്ലാതെ അതിനെതിരെ പ്രവർത്തിക്കുമ്പൊ നമുക്ക് രസം കണ്ടെത്തുന്ന്ണ്ടെങ്കിൽ നമ്മളത്രത്തോളം ഏ പിഴിച്ചു പോയിന്നല്ലേ അർത്ഥം.
നമ്മളിപ്പോ അവിടെ ഒരേ ജീവിതം ങ്ങനെ ജീവിക്കാണെങ്കില് അങ്ങനെ ബോറടിച്ചില്ലതാവും ഒരു മെമ്മറീസോ കാര്യങ്ങളൊന്നും ഇണ്ടാവൂല പിന്നെ ഇതേമാരിത്തെ എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെണ്ടാവുമ്പോളല്ലേ, ലൈഫില് ഒര് ത്രില്ലൊക്കെണ്ടാവൊള്ളൂ. കൊറച്ച് ഇല്ലിഗലൊക്കെ ആവാ
മെമ്മറീസ് ഇണ്ടാവൂലാന്ന്ള്ളത് ഓരോര്ത്തരെ പേഴ്സ്പെക്റ്റീവ് അല്ലേ കാരണം ചെലേ ആളുകൾക്ക് ഇങ്ങനെ ഇല്ലീഗൽ പ്രവർത്തനങ്ങൾ ഇണ്ടാക്കുമ്പളേ മെമ്മറിസ് സൃ്ടിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതായ അത് അവരുടേത് അവരുടേതായ കൊറവല്ലേ നല്ല ലീഗലായി ട്ടെന്നെ മെമ്മറികൾ ഉണ്ടാക്കാൻ കഴിയണം കഴിയണം എന്നുള്ളതല്ലേ ശരിക്കൊര് പ്ലസ് പോയന്റ്
ലീഗായിട്ട് ഇപ്പ എങ്ങനെ അമ്മക്ക് മെമ്മറിസ്ണ്ടാവാ പ്പൊര്ഒപ്പം പഠിക്കാ, ഒരാളൊപ്പം പുസ്തകം ഇട്ത്ത് പഠിക്കാ, ഏ
ആഹ് അ അതന്നെ അവിടുന്ന് അവിട് അവിട്ന്ന് നമ്മൾ വായിച്ച പുസ്തകങ്ങളുടെ കഥകള് അവിട്ന്നമ്മള് ലൈബ്രറില് ചെലവഴിച്ച നിമിഷങ്ങള് അവിട്ത്തെ ലാബുകള് നമ്മള് കേറിയിറങ്ങിയ ആഹ് ദിവസങ്ങള്, അത്തരം ഓർമ്മകൾ ഉണ്ടാക്കി എടുക്കേണ്ടത്. അല്ലാണ്ട് അവിടുന്ന് ചാടിപ്പോയിട്ട് നമ്മള് ചായ കുടിച്ച കഥ ഇല്ലീഗൽ ആക്ടിവിറ്റീസിലുടെ മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കാ എന്നുള്ളത് അത് നമ്മുടേതായ കുറവാണ്
ആട ആ മെമ്മറി ഈ മെമ്മറി വ്യത്യാസം ഉണ്ടേ മറ്റ മെമ്മറി ഇപ്പൊ ഒരു ഒരു മാസത്തേക്ക് ഉണ്ടാവണെങ്കി ഇതാണെങ്കി വർഷത്തിനുണ്ടാവും ലോങ്ങ് ടൈം മെമ്മറിയാണ്
അതാണ് പറഞ്ഞത് താങ്കളുടെ പേഴസ്പെക്റ്റീവില് എന്താണ് ഇല്ലീഗൽ മെമ്മറികൾ ഉണ്ടാക്കുമ്പോത്തേക്ക് ലോ ലാസ്റ്റ് ചെയ്യുന്നു അതല്ലെങ്കില് ഒരുപാട് കാലത്തേക്ക് അതോർത്ത് നിൽക്കാനുള്ള വക ഉണ്ടാക്കി തരുന്നു എന്നുള്ളത് താങ്കളുടെ ഒരു കുറവല്ലേ? ശരി ക്കും ലീഗല ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന മെമ്മറികളിൽ ആനന്ദം കണ്ടെത്തുക എന്നതല്ലെ ശരിയായ കാര്യം
താങ്കളുടെ കുറ പ്രസ്പക്തിയില് ഇങ്ങനെ ലീഗല ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്ക പക്ഷെ നമ്മൾ ഇലീഗലണ് അ കൊറച്ച് ലീഗില് കാര്യങ്ങള ഒക്കെയും
ഓ ഭയങ്കരമായിട്ടുള്ളൊരു ഉം മൈനസ് തന്നെയാണ് ഞങ്ങടെ ഭാഗത്ത് നിന്ന് ഇപ്പ എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഞാൻ ആഹ് ഒരു വിഷയത്തിനോട് തീരി യോജിക്കുന്നില്ല ഏതായാലും ആ ഒരു ഹോസ്റ്റൽ ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു ഭയങ്കര രസം തന്നെയാണെന്നാണ് പറഞ്ഞത് അവിടെ എങ്ങനെ മറ്റേ ശിക്ഷകളും കാര്യങ്ങളൊക് ഇങ്ങനെ ഇല്ലീഗലായിട്ട് എന്തേലും പിടിച്ചാല് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ
അത് ഫോണ് പിടിച്ചാല് ഇരുപതിനായിരം അ ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പിടി ക്കല് കുറവാണ് ഉം ഇപ്പതൈയിലാന്നു ഉണ്ടാവല ഇല്ല മഷാഅള്ള അങ്ങനെ പോട്ടെ ഉം
ഉം
ചായക്കൊടിയ്കോ കാര്യങ്ങൾ ഒക്കെ കൊറച്ച് ചെയ്യണ്ട് ഉം
ആഹ് അങ്ങനല്ലേ ഇരുപതിനായിരം രൂപ ഫൈനും ഓ ഇത്രയും ഹെവി ഫൈനൊക്കെ പിന്നെ താങ്ങുമ്പോൾ പിന്നെയും ഇല്ലികൽ ആയിട്ട് ചെയ്യാനും താങ്കൾ എന്താണ് താങ്കൾ പ്രേരിപ്പിക്കുന്നത്
അതാണ് അവിടൊണ് ത്രില്ല് വരണേ ഇത്രർക്കും റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടായിട്ടും ചാടി പോകാന്നു പറയുമ്പോ ഫോൺ കൊണ്ടരുവന്ന് പറയുമ്പോ അയിന് വേറെ രസല്ലേ
ആ ഉണ്ട് പക്ഷെ പക്ഷെ ഒന്ന് ചിന്തിക്കണം ഒ ഒ ഒന്ന് ഒന്ന് ചിന്തിക്കണം കാരണം നമ്മളിങ്ങനെ ഇല്ലികൽ ആറ്റിവിക്റ്റി നമ്മള് ത്ല്ലിന്റെ പേരിൽ ചെയ്ത് ആഹ് ഒരു ഫോം പിടിക്കപ്പെട്ടു കഴിഞ്ഞാല് ഈ ഇരുപതിനായിരം രൂപ താങ്കളാണോ അടക്കുന്നത്
ആഹ് നമ്മള് ഷെറുണ്ടാവും
ഓ നമ്മുടെ ഷെയർ എത്രേ ആയിരത്തഞ്ഞൂറോ
അ കയ്ന്ന് പരമാവധി ഷെയർ ഞാൻ ഇടും പിടിക്ക ഒന്ന്ച്ചങ്ങള് ആലിച്ചിട്ടില്ല ഒന്നാമത് പിടിക്ക എന്നുള്ള നമ്മള തീരെ ഇല്ല ഇങ്ങനെ ആടുപ്പ ഇങ്ങനെ ഇൻശാ അള്ളാ മാഷ അള്ള
ഞാൻ നിൻ്റെ പിടിക്കപ്പെട്ടുകഴിഞ്ഞാല് ഇതിൻ്റെ ഏഹ് ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരുന്നത് താങ്കളാണോ അതോ താങ്കളുടെ പേരൻറ്സ് ആണോ
രണ്ടു പേരുണ്ട് പക്ഷെ പിടിക്കണം ആരൊക്കെ ഉണ്ട്
വീട്ടിൽ നിന്ന് താങ്കൾ നിങ്ങൾക്ക് വേണ്ടി എനക്കവേണ്ടിയിട്ട് എന്നെ പോറ്റി വളർ ഇങ്ങോട്ടങ്ങനെ സ്ഥാപനത്തിൽ കൊണ്ടാക്കി അന്റെ പേരിൽ ഒരുപാട് പ്രതീക്ഷകള് ഏഹ് കാഴ്ചു വളർത്തിയ ഒരു പേരൻസിന് താങ്കളോടു ന്സമ്മാന നോന്നിള്ളത് ഇരുപതിനായിരം രൂപയുടെ ഒരു ഫൈൻ നോട്ടീസ് അത്രത്തോളം അധപ്പതിച്ച് അല്ലെ കൊടു എത്തിട്ടുണ്ടോ അല്ലെ ഈ നാലായിരം രൂപയുടെ ഫൈൻ താങ്കൾക്ക് ലിച്ചിട്ടുണ്ടെന്നാണ് എന്റെ അറിവിൽ എനിക്ക്റിയാൻ കഴിഞ്ഞത്
ഇല്ല ഇല്ല ഇല്ല ഇല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ചിലപ്പോ വല്ല ഗോസി പ്പായിട്ട് കേട്ടതാവാം ഉം പിന്നെ
അപ്പോ ഇത്ര താങ്കളുടെ ഉയർച്ചകളും ഏ എന്റെ വളർച്ചയും കാത്ത് നിക്കുന്ന ആ ഒരു പ്യാരൻസിന് ഇരുപതിനായിരം രൂപയുടെ ഒരു റസീറ്റ് റെസീറ്റ് പോകുമ്പോൾ അവർ എത്രത്തോളം തളർന്നു പോകൂ എന്നുള്ള ഒരു കാര്യം നമ്മളെ നമ്മളൊരു എന്ത് കാര്യം ചെയ്യുമ്പൊഴും അതിന്റെ ബാക്കി പത്രം അതിന്റെ ഉം അത് കഴിഞ്ഞ് വരുന്ന അയിന്റെ ഒരു എന്ത് പറയാ ഇത്ണ്ടാവില്ലോ എതിന്റെ ഭവിഷ്യത്ത് എന്താണ് നമ്മൾ എപ്പോഴും ആലോചിക്കണം ഇങ്ങനെ ഇ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്ലാൻ ബി എന്ത് എന്നുള്ളൊരു സംഗതി നമുക്ക് എപ്പൊഴും ഉണ്ടായിരിക്കണം ഞാനത് അത് ആവില്ലായിരിക്കാം എന്നൊരു ശുഭപ്രതീക്ഷയിൽ ഇങ്ങനെ കഴിഞ്ഞു പോവാ എന്നതിലുപരി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും
ഉം അവിടെങ്ങനെ തളർത്തണ കുറേ ആൾക്കാരമുക്ക് അറിവിലുണ്ട് ഓരോരുത്തരു സോഡ കുടിക്കാൻ പോവാ നാലാറുപ്പിയിട്ട്
ഓ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങള് താൻ ഒരുപാട് ഉദാഹണങ്ങള് താങ്കളുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരിക്കെ വീണ്ടും താങ്കൾ ഇങ്ങനെ ചെയ്യുവാൻ താങ്കളെ പ്രേരിപ്പിക്കുന്ന വസ് തഎന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിന്നില്ല
അങ്ങനത്തെ ഓരോ അവരുടെയൊക്കെ വിഡ്ഢിത്തം ഒന്ന് പോയാം ശ്രദ്ധിച്ചു പോയ രാത്രി അങ്ങനെ
ഓക്ക
രാത്രി നല്ല വെളുത്ത ഡ്രസ്സ് ഇട്ടിട്ട് മതിൽ എടുത്ത് ചാടി അവിടുത്തെ ഉസ്താദന്മാരെ മുമ്പ് തന്നെ പോയി പെട്ടു കണ്ണ് കാണാത്ത രണ്ടാൾക്കാരായിന്നാ കിട്ടി
ആ അതന്നെ ചെലപ്പൊ ഇങ്ങനെ അതുപോലെ തന്നെ ഗോസി പ്പുകളായിരിക്കാം
കുറച്ച് കൂടല്ല അവർ നാലായിരം ഫൈൻടച്ചു കഴിഞ്ഞു ഏ അവരെ രക്ഷിതാക്കളെ മര
ആ അതെ അത് അത അവർക്ക് വലിയൊരു മിസ്റ്റേക്ക് ആയിരിക്കാം ഏ ഏതായാലും ഏ അവിടുന്ന് എന്തൊക്കെ തരം ഇല്ലീഗൽ പ്രവൃത്തികളാണ് താങ്കൾ ചെയ്യാറ് അത് ഇപ്പൊ ചാടിപ്പോയാൽ താങ്കൾ എങ്ങോട്ടേക്കാണ് പോവല് വെറുതെ ചായുടിക്കാൻ പോവേ
ഇല്ലീഗലാ ചാടി പ്പ മാത്രല്ല ഇപ്പൊ സമയത്തല്ലാതെ ഫുഡയിക്കാൻ പോവ
പോവ്വാ കാന്റീൻ പോ
പള്ളി പോവാതെ ക്ലാസ്സിന്റെ ബാക്കിലിക്ക ബാത്രറൂമന്റൊക്കിലിരിക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ പിന്നെ ചാടിപ്പോയചായ കുടിക്കുക വല്ല പടത്തിന് പോവാ അങ്ങനെ കൊറച്ച് വൈബൊക്കെ അടിക്കുക സ്ഥിരായിട്ടല്ല ആഴ്ച്ചൽ ഒരോട്ടോക്കായിട്ട്
ഓ അയ്ച്ചേലൊരുവട്ടൊക്കെ ആയിട്ട് കറക്റ്റ് ഷെഡ്യൂൾഡ് ഒക്കെ ഉണ്ടല്ലേ ഭയങ്കര സന്തോഷം സന്തോഷം ഡ്രിമ്മ് കാര്യങ്ങളൊക്കെ ചാടി പോയിട്ടാണ് ചെയ്യാറ് ഓ അത അതിനൊക്കെ ഞാൻ സപ്പോർട്ടാണ് കാരണം നമ്മള് നമ്മുടെ ഹെൽത്തിനെ മെയിന്റയിൻ ചെയ്യാനുള്ള ഇത്തരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെൽ അപ്പോ അവട്ന്ന് സമ്മതം കിട്ടാത്തേന്റെ പേരില് ഇങ്ങനെ ചാടി പോവണ്ട ഒര അവസരക്കെ വെ വന്നേക്കാ അതൊക്കെ ഓക്കെ അത് വേ കേവലം ഒരു സിനിമക്ക് പോവാൻ വേണ്ടി അല്ലെങ്കി ചായ കുടിക്കാൻ വേണ്ടിട്ട് ചാടി പോകാന്നർഞ്ഞ ഭയങ്കര മോശം തന്നെയാണ്
അഹ് മോശം
ഉം അപ്പോ എന്റൊരു അഭിപ്രായത്തില് ഇത്തരം വിഷയങ്ങളിലൊന്നുക്കൂടെ ഏഹ്
അല്ല ജിമ്മ് കാര്യങ്ങളും പിന്നെ കൊളത്ത് ചാടാന് അങ്ങനൊക്കായിട്ട് നല്ലത് കാര്യങ്ങള്ക്ക് പ്രവർത്തിക്കാറ്ണ്ട്
ഓഹ് ഓഹ് ഓഹ് ഓഹ് സന്തോഷം സന്തോഷം ഏതായാലും ഇത്തരം വിഷയങ്ങള് ഒന്നൂടെ ശ്രദ്ധകേന്ദ്രീകരിച്ച് ഈ ഒരു വിഷയങ്ങളൊക്കെ ചെയ്യുമ്പോ ഒന്നൂടെ സൂക്ഷിച്ച് ചെയ്യണം അല്ലെങ്കിൽ നമ്മള് കാരണം ഭാവിശ്യത്തുകള് അനുഭവിക്കുന്നത് അല്ലെങ്കില് പ്രയാസങ്ങൾ നേരിടുന്നത് നമ്മളെ രക്ഷിതാക്കളാണ് എന്നരു ടെ ചിന്തിക്കുമ്പോ നമ്മക്കത് ചെയ്യാൻ തോന്നൂല്ല
തോന്നൂല്ല പക്ഷേ അവടെ കൊറെ കുട്ടികൾ ഇണ്ടങ്ങനെ
ആഹ് ആ ഒരു കുട്ടികള്ടെ പ്രലോഭനത്തിൽ ആഹ് കുട്ടികള്ടെ പ്രലോഭനത്തിന് പ്രലോഭന ത്തില് വീണ് കൊണ്ട് ചെലപ്പം അമ്മള് അറിയാണ്ട് ചെയ്തു പോവുലേ
ചെയ്ത് പോവും
ഓഹ് അത് അതൊരു വിഷയം തന്നെയാണ് അതും കൂടെ ശ്രദ്ധി കാരണം മറ്റുള്ളവരുടെ പ്ര ആഹ് മറ്റുള്ളവരുടെ പ്രലോഭനത്തില് വീണും പോവാനുള്ള ആൾക്കാർ ആവരുത് നമ്മള് നമുക്ക് നമ്മളെ സ്വയം കണ്ട്രോൾ ചെയ്യാൻ പറ്റണം നിയന്ത്രിക്കാൻ കഴിയണം അവിടെയാണ് നമ്മുടെ വിജയം വരുന്നത്
തീർച്ചയായും തീർച്ചയായും അത് നിങ്ങള് പറ്ഞ്ഞെ പോയിന്റ്ണ്ട് ഉം
ആഹ് താങ്ക്യു താങ്ക്യു പിന്നേം ഏഹ് എന്താണ് ഇപ്പൊ ഇനിയിപ്പെന്താ എപ്പളാ കോളേജൊറ്ക്കാ
കോളേജോ
കോളേജോ ആഹ്
കോളേജിൽ പറഞ്ഞീലെ
പറഞ്ഞില്ലേ കോളേജ് ഞായറാഴിച തൊറക്കുന്ന് ആഹ് ഓഹ് ഞായറാഴ്ച തൊടങ്ങിയാ പിന്നെ ഞാറ അമ്മക്ക് അമ്മള് പേ പോ ജോ ജോബാണല്ലോ അമ്മളിപ്പോ ടീച്ചിങ് മേഖലേലാണ്
ഓഹ് ഓഹ്
ഓഹ് ഓഹ് ആഹ് ഇപ്പോ നമ്മക്ക് വാണെങ്കില് ഇണ്ടാവൂല്ലെ ആഹ് ശമ്പളം കാര്യങ്ങളൊക്കെണ്ട് അപ്പ മാണെങ്കില് അമ്മക്ക് എന്തെയ്യാ ഇങ്ങളെ കോളജിലേക്ക് വിള്ച്ചിട്ട് ഇങ്ങള്പ്പോ പറ്ഞ്ഞ കാര്യങ്ങളൊക്കൊന്ന് സൂചിപ്പിച്ചാല്
ഉം ഉം ഉം നമ്മളെ സ്പോൺസറായിട്ട് നിക്കാൻ താല്പര്യംക്കെണ്ടോ കൊറേ സംഭാവനകളും കാര്യങ്ങളൊക്കെ സ്വീകരിക്കാറുണ്ട്
ഓഹ് ആഹ് ആഹ് ആഹ് ഏഹ് ഇല്ല്യാ ആഹ് ആഹ് താല്പര്യല്ല അങ്ങനല്ലാ ഇന്നാ അത്തരം വിഷയങ്ങള്ലേക്ക് നമ്മള്ക്ക് ഇപ്പം കടക്കണ്ട
ഉം വേണെ നമ്പറൊക്കെ അയക്കാ സ്പോൺസറെയ്യാൻ താല്പര്യണ്ടെങ്കില്
ത്തരം വിഷയങ്ങൾക്ക് അമ്മക്കെ പിന്നീട് സംസാരി ഏതാലും വളരെ അമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ വിഷയെന്നത് ഈ ഹോസ്റ്റല് ലൈഫും മറ്റ് കാര്യങ്ങളൊക്കെ ഏഹ് ഉം അതുകൊണ്ട് നമുക്ക് നേരിട്ട് കാണുമ്പോമാണെങ്കില് ചാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോ
ഇമ്മ കൊറേ നേരായ്
നേരായി ചോർന്നാപോവാ ചോറ്ന്നാം പോവാ ഇന്നാ ഇജ്ജ് പോയി ചോർ വൈച്ചോ നമുക്ക് ഇന്നാ പിന്നെ പിന്നെ വിളിക്കാം
ന്നാ ശരി
ആഹ്